ഹലോ
എവിടെയാണ്
ഞതാ വീട്ടിലണ്ട്
ഉം എന്താ പരിപാടി
ഒന്നുല്ല വെർതെ വിടെ ഇരിക്ക വേറെന്ത പരിപാടി
പൊർത്തൊന്നും എർങ്ങീല്ലേ ഞാൻ എന്താ കൊർച്ച് വെ ഷമത്തിലാണ് ഇങ്ങനെ രോ സങ്കടപ്പെട്ട് ഇരിക്ക കാരണം ഞാന് ഇപ്പോ യൂട്യൂബിലിങ്ങനെ കളിക്കുമ്പോളേ നമ്മളെ ഗാരൻ ഗ്രാൻഡ പാരൻറ്സ് ഒക്കെ അല്ലേ വല്യമ്മ വല്യപ്പ ഉപ്പാന്റെ ഉമ്മി ഉപ്പി ഉമ്മാടെ ഉപ്പി ഉമ്മാക്കെ അവരെ പറ്റി അങ്ങനെ തിങ്ക് ചെയ് അവരടെ വീഡിയോ കണ്ടു അപ്പൊ അത കണ്ടപ്പോ ഭയങ്കര സങ്കടം തോന്നുന്നു കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് പ്പൊ ആകെ ഉള്ളത് ഉമ്മാന്റെ ഉപ്പ മാത്രം. ബാക്കി ഉപ്പാന്റെ ഉമ്മയും ഉപ്പി മരണപ്പെട്ടു ഉമ്മാടെ ഒരു ഉമ്മയും മരണപ്പെട്ടു അതുകൊണ്ട് പണ്ട് കാലങ്ങളൊക്കെ അവരുണ്ടായിരുന്ന ടൈമിൽ എനിക്ക് അവര് കൊറെേ കാര്യങ്ങൾ തന്നിട്ടുണ്ട് മീൻ സത്യം പറയയാണെങ്കിൽ നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മ ഉപ്പ ഉപ്പാന്റെ ഉമ്മയും ഉപ്പാന്റെ ഉപ്പയുംമ്മള് ഞങ്ങള് തറവാട്ട് താമസിച്ചുണ്ടായിരുന്നത്. അപ്പ ആ കാലങ്ങളിൽ ഇപ്പോ വല്യ പ്രശ്നങ്ങ ൾ വീട്ടിലുണ്ടാവുകയാണെങ്കിൽ ഉമ്മയൊ ഉപ്പയൊ ഞങ്ങളെ തല്ലുകയാണെങ്കിൽ സത്യം പറഞ്ഞ ഒരു എന്റെ വലിയുമ്മയും വല്യപ്പ ആായിരുന്നു അത് തടഞ്ഞു നിർത്തിയിരുന്നത്. കാരണം ഞങ്ങൾ തല്ലുന്നവർക്ക ഒറ്റ അവക്ക് ഇഷ്ടല്ല കാരണം ഞങ്ങള് എന്ത് തെറ്റ്‌ എയ്താ പോലും അവർക്ക് അവരു പേരക്കുട്ടി നമ്മള അതുകൊണ്ട് അവ അത്ര രീതിൽ കെയറെയ്തിട്ടുണ്ടായിരുന്നു. വല്യുമ്മയായാലും വല്ലിപ്പയായാലും കാരണം അവര് തരുന്ന സ്നേഹം ഒരു കൊർച്ച് അധികമാണ് കാരണം രാ ത്രി കാലങ്ങളിലൊക്കെ വെല്ലുമന്റെ അടുത്തായിരിക്കും ഞാൻ കെടക്കുകഅപ്പൊ വല്യമ്മ പണ്ടത്തെ കാലങ്ങളെ കഥകളും മുത്ത് വല്യുമ്മ ന്റെ അനുഭവത്തിലുണ്ടായിർന്ന കഥകളും പിന്നെ പണ്ടത്തെ കുറേ ചെറിയ ചെറിയ കുട്ടികഥകളക്കെ പറഞ്ഞട്ട കേക്കുമ്പോ തന്നെ ഭയങ്കര സത്യം പറഞ്ഞാ അക്കെ ഇപ്പം തിങ്ക് ചെയുമ്പോ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സങ്കടം തോന്നു ഇനിയിപ്പോ ആ ഭാഗത്തിന് മുത്തശച്ശന വല്യുപ്പായ വല് ഉപ്പാന്റെ ഉപ്പായ പോലും ഉപ്പാന്റെ ഉപ്പ ന നമ്മളിപ്പോ വെള്ളിയാഴ്ച പള്ളിലൊക്കെ പോവുമ്പോ പ ള്ളിൽന്ന് ഇറങ്ങുമ്പോ ഉപ്പാന്റെ ഉ പ്പ എന്റെ കൈക്ക് ക്യാഷ് തരും. കാരണം ആ ടൈമില് ഞാൻ പള്ളിന്റെ അടുത്തായിരുന്നു സ്കൂ ഉണ്ടായിന്നെ അത് കൊണ്ട് പഠിക്കുമ്പോ എന്നും വല്ല്യപ്പാനെ എല്ലാ വെള്ളിയാഴ്ച കാണാൻ പോവും. അപ്പ വല്ലുപ്പ എല്ലാ വെള്ളിയായ്ച്ചും പള്ളി കഴിഞ്ഞ് എറങ്ങുമ്പോ എനിക്ക് കൈക്യാശ് ഒരു മുട്ടായി വാങ്ങിക്കാനും വാങ്ങിക്കാനും എന്തിനാണെ പോലും കാരണം വീട്ടിലണ പോലും മുത്തച്ശ്ന്റെ ഒക്കെ അടു വല്ലിപ്പന്റെ അടുത്ത് ഇരുന്നിട്ടായിരിക്കും ഞാൻ പഠിക്ക കിക്കാരല്ല കാരപ്പം വല്ലുപ്പ ഇക്ക് കൊറെേ കാര്യങ്ങൾ പറഞ്ഞു തരും പണ്ടത്തെ പണ്ടത്തെ കൊറേ കാര്യങ്ങള് പറഞ്ഞു തരുമ്പോ അതൊക്കെ നമുക്ക് അറിയുമ്പോ അതൊക്കെ തിങ്ക് ചെയ്യുമ്പോ കുറേ നൊസ്റ്റാജിയ ആയി തോന്നും. കാരണം വല്ലുപ്പ എന്നെ വിട്ട് പരിഞ്ഞിട്ട ഇപ്പോ ഏകദേശം രണ്ടായിരത്തി ഇരുപതിലാണ് എന്നെ വിട്ട് പിരിഞ്ഞത് അതുപലെ വെല്ലുമ്മ വിട്ട് പിരിഞ്ഞിട്ടും ആറ് വർഷായി കാരണം വല്ലുമ്മീം വല്ലുപ്പിം മരണപ്പെടുന്നതിന്റെ ആറ് ആറ് മാസത്തിന്റെ ഗ്യാപ്പില വിട്ട് പിരിഞ്ഞത്. കാരണം വല്ലുപ്പ പറയുമ്പോ രണ്ടായിരത്തി ഇരുപതില് ജനുവരിൽ മ ണെങ്ക വ രണ്ടായിരത്തി ഇരുപതി തന്നെ നമ്മുടെ ജൂലൈ മാസത്തിലത് അ രണ്ടുപേര് ഒരേ ടൈമിൽ പോകത കൊണ്ട് നമുക്ക് മനസ്ൽ എ എനിക്കറ്റ എന്റെ വ ഉപ്പാക്ക ആയിക്കോട്ടെ ഉുമ്മാക്ക ആയിക്കോട്ടെ കാര അത് മനൽ താ താങ്ങാൻറ്റാത്ത ഒരു സംങ്ക പിന്നെ പറയുമ്പോ മനെ പറ്റി പറയുമ്പോ അവരെനിക്കരു സത്യ ഒരു പത്ത് പന്ന് വയസ നമ്മ മരണപ്പെട്ട ക്യാസർ ആയിരുന്നു പക്ഷെ അവും എനിക്ക് നന്നായിട്ട് ആ ഒരു കാലത്ത്ുലെ എനിക്ക്ഓർമ്മിക്കാം തരുന്ന കുറെേ കാര്യങ്ങൾ വല്യമ്മ ഉണ്ടായി തന്നിട്ടുണ്ട് ഞൻ എനിിപ്പ ഉള്ളത് വല്ിയമ്മലും വിയൊക്കം സ്ാനക്ക ആക ഉുള്ളത് എന്റെ ഉ്മാനപ്പം മാത്രേ ഉൂ കാരണം അവരാണ് എക്ക് ആക ഞാന് ആഴ്ച കാണാറുണ്ട് അവ ഒറ്റ കൂടെ സംസാരിക്കാറുണ്ട് ഫുഡ് കഴിക്കാറുണ്ട് കുറെ സയം സ്പെൻഡ് ചെയ്യാറുണ്ട് അതുകൊണ്ട് എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സങ്കടമായപരമായ കാര്യങ്ങളാണ് എനിിക്ക ഇതിനെപ്പറ്റിൊക്ക പറയ്പൾ തരാനുള്ളത് എന്താണക്ക് ഇതിനെ പറ്റിൊക്കെ പറയുമ്പോൾ മനസ്സൽ ഓടി വരുന്നത്
എക്ക് ഇതിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് പറഞ്ഞാല് ഇന്റെ വെു അപ്പൊ അയമാക്ക് ഞാൻ ആദ്യത്തെ പേരെക്കുട്ടി അപ്പൊ അതുകൊണ്ട് എക്ക് പറഞ്ഞ ഭയങ്കര അറ്റാച്ച്മെന്റും ഭയങ്കര ഭയങ്കര അടുപ്പായിരുന്നു വലറ്റ് എന്റെ പണിമാന റ്റവും ഇപ്പാനേറ്റട്ട ഞാൻ പറയണത് പിന്നെ ഇമ്മാന്റെ ഇപ്പൊ ഞാൻ ജനിക്കണേന്റെ മൂന്ന്ു മാസം മുന്നേ മരിച്ചിക്കണ് ഞാൻ ജനിച്ചത് ഏപ്രിലണ് രണ്ടായിരത്തി ഏഴ് അപ്പോൊ അതിന്റെ മുന്നേ ജനുവരിയിലായിട്ട് ഫെബ്രുവരിയിലായിട്ട മരിച്ചരിക്കണ് രണ്ടു മാസം മൂന്ന്ു മാസം മരിച്ചിണ് അൊണ്ട്ക്ക ഇപ്പൊ പന കാണാനുള്ള ഭാഗ്യ ഇതുവരെ കിട്ടിയിട്ടില്ല ഇമ്മമാടെ പന ഇമ്മാടെ അമ്മക്ക്െ ഇവിട ഇപ്പോൊ പറയാന ആക ഒരാളള്ളു ഇമ്മാടെ അമ്മേയുടെൊക്കെ ഭയങ്കര സ്നേഹമാണ് നമ്മള ഇടക്ക ഇങ്ങനെ വെറപ്പിക്കുംന്ന് മാത്രേ തന്നെ ഉള്ളൂ പക്ഷെ നമ്മുക്ക എപ്പോ പോയാലും പേസ് തരാനോ എന്നാഞ്ചരിച്ച് വെച്ചു പറഞ്ഞണ്ട് നൂറോ ഇരുന്നൂറോ അല്ലെങ്കിൽ അയമ്പതല നമുക്ക് തരും അതിപ്പോ നമ്മുക്ക് എന്താവശ്യുണ്ടെങ്കിലും ചോദിച്ചു തരാത്തൊരാൾ പോലുംല്ല അപ്പോൊ വമ്മ ഇന്ത്യയിലൊക്കെ ഉണ്ടക്ക് നമുക്ക് എന്തും ആവശ്യുണ്ട ഇ ഞാ ഞൻ ഫോൺടു ഒരു ഫോണ് അടവി എടുത്ത് അപ്പോൊ ഇമമ്മമാ പറഞ്ഞിന്ന് ജി ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ചോ അടവിനടക്കാള വെച്ചോണ്ട് വല എടുക്ക കണ്ടപ്പോ എടുക്ക കേട്ടപ്പോ ഭയങ്കര സന്തോഷമായി പിന്നെ ഇപ്പടുത്തെ ഇപ്പപ്പമ്മ പറഞ്ഞാലല് ഓലെ രണ്ടായിരത്തി ഇരുപത്തിൊന്നും മരിച്ചാണ് എന്റെ മ്മയാണ് ആദ്യം മരിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വല്ിയപ്പ മരിച്ചത് പോലെയൊക്കെ പറഞ്ഞാ പോലെയൊക്കെ കൂടുതലായിട്ടും ഒ മ മറ്റേ മൈൻഡ് പറഞ്ഞാല് ആടിനെ നോക്കുന്നവരാണ് ആടിനെ നോക്ക വല്ിപ്പാക്ക് അറവായിരുന്നു പണി കേറ്റ മിസ് ആവണ കാര്യം പറഞ്ഞാൽ വല്പ്പാക്ക് അറവരുന്നു എല്ലാ സാറ ഉണ്ടാവുംക്ക് ഇപ്പൊപ്പേണ ഒരു കച്ചവടം കാരണം വെള്ളിയാഴച പറഞ്ഞാ ഞങ്ങൾ ക് പൊലിവ് പെരുന്നാണോ ന്ന ദിവസം എന്നും അർഥ മറ്റേ ബീഫും ഉണ്ടാവും തലച്ചോറ് ബോട്ടി അങ്ങനത്തൊയിട്ട് ഇഷ്ടം പോലെ നമ്മള് വാണം വണ്ട ചട്ട തിന്ന പിന്നെ ബീഫ് റോസ്റ്റ് അങ്ങനത്തെ ഐറ്റംസ് കുറേ ഉണ്ടാകും അപ്പോൊ ഈ നമുക്ക് ഓരോ വെള്ളിയാഴ്കൾ വരുമ്പോൾ നമ്മ മനസ് അല്ലെങ്കനെ വിങ്കലോ അ അല്ലാഹ് മറ്റേ ബീഫിന്റെ ഇതിന്റെ ഒക്കെ ടേസ്റ്റ് നമ്മുക്ക് വാണ്ടാറിട്ട് ഇങ്ങനെ ക്ക നമ്മള് മറ്റ ഇത് കൂടുതലായിട്ട് വല്ിയ ഇപ്പ വർത്ത ഇഷ്ടം പോലെ വാക്കിണ്ടാവു അഞ്ച കിലോ നാലിലോനൊക്കെ ബാക്കിണ്ടാവും ഞങ്ങള് പറഞ്ഞാ ഇന്റെ വലിപ്പാാക്ക ഏഴ് മക്കളാ അപ്പൊ എല്ലാ പേരലേക്കും ഇഷ്ടം പോലെ ഇറച്ചിയക്കാര ഞമ്മക്ക് വാണ്ടാതെയകവും അപ്പോ അന്ന്ങ്ങനെ വിചാരിച്ചി എ ബീഫ് ചിക്കൻ മേടിച്ചുൂടെന്ന് പക്ഷെ വലിപ്പ പോയതിന ശ ബീഫിന്റെ ടേസ്റ്റ് ബീഫിന്റെ വിലന്താാണ് മനസ്സിലായത് ചിക്കന് മേടിക്കുന്നേക്കാളുംടിപൊളിയർന്നു ബീഫ് ന്ന് അപ്പോള മനസ്സിലാണ് അതിന്റെ ഫീലിംഗ പിന്നെ വല്യമ്മെ കുറിച്ച് പറയുകയാണെങ്കിൽ വല്യമ്മ നല്ല ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു എന്തിനന് നമ്മള് ചോദിച്ചറിയും എല്ലാതും അറിഞ്ഞ കുറെ കാര്യങ്ങള്ൾ പറഞ്ഞുരും വല്യമ്മടെ പണ്ടത്തെ കാര്യങ്ങളും വല്യമ്മ പത്ത് പതിനഞ്ച് കിലോമീറ്റർ നട നടന്ന പോയ കാര്യങ്ങളും നടന്ന ഇങ്ങോട്ട് വന്ന കാര്യങ്ങളും ആടിനെ നോക്കിയതും പശുവിനെ നോക്കിയതക്കെ ഭയങ്കര പിന്നെന്റെ തറവാടിന്റെപ്പറ തന്നെയാണ് പശുവിന്റെ തൊഴുത്ത് അത് കാരണ കൊണ്ട് ങ്ക് പശു ആട് കോഴി എല്ലാ അതിനേറ്റും ഭയങ്കര കമ്പായിരുന്നു പിന്നെർഞാൽ ഈ പശുവിന്റെ എനിക്ക് എന്നും പാല് കിട്ടിരുന്നു ഫ്രീ ആക്കി അത്ര പാല കുടിച്ച് കണ് പശുവിന്റെ പാല് ആടിന്റെ പാൽ ഔ - അതൊക്കെ ശരിക്കും പറഞ്ഞ മിസ് ചെയ്യണ്ട് ഇപ്പോഴും ഇപ്പൊ പറഞ്ഞ ആരും പശുവിനെ അടിഞ്ഞ് മേടിക്കണില്ലേ ഇവിടെ ഒന്നാമത് അതിറെ മൈൻഡുള്ളവർക്കും നോക്ക വിക്കുള്ളൂ ഒന്നാമത് ഈ ആടുകൾ പ്രസിക്കുമ്പോഴും പശുക്കൾ പ്രസിക്കുമ്പോളോ ഒക്കെ നല്ലടെങ്ങേറാ - നോ കാന് ഞാ കണ്ടീന്യതാണ് വലിപ്പി വല്ലിമ്മീം അടങ്ങറാവുന്നതും കഞ്ഞിട വെള്ളം വെച്ച കൊടുക്കനാവുമ്പോ ക്കെ ഭയങ്കര ഇടങ്ങറ നമുക്ക് ഒന്നാം പറഞ്ഞ പോലെ ഇതിനന് വേണ്ടി ഒരിക്കപ്പോ ഇത് വെക്കുമ്പോ ഒരു രണ്ടായിരുപ മൂവറുപ എക്സ്ട്രാ കിട്ടുള്ളു മൂവുപായി നാലായിരംുപ കിട്ടോുള്ളൂ പക്ഷെ ചിലവാക്കണേ തൗടിന് അങ്ങനത്തെ പശുവി ഐറ്റംസന് ഫുഡ് മറ്റേ ആടിന്റെതിന്നാ ളേ ഓൽ കണ്ടമാനം പൈസ ചെലവാകും ഓൽ കൈൻ ബെനിഫിറ്റ് ഒരു അയ്യായിരം ആറായിർ പിട്ട കിട്ടിയകിട്ടും ചേലോർ ബിസിനസ് ഭയങ്കരമൈന്റ് ഉള്ളോർ പത്താറുപേക്കും പതിനഞ്ഞ്യാറ് പക്ക മറ്റേ പ്രോഫിറ്റ് കണ്ടിട്ട് വിക്കും അങ്ങനെ മൈന്ഡുള്ളരാ ച്ചാ കൊഴപ്പല്യ ബലവുമ്പോ അങ്ങനെ മൈന്റ്അല്ല എങ്ങനെിലും ഇതിറ്റങ്ങെ നല്ല പോോലെ നോക്കാ ഇലാണെങ്കിൽ കരയുമ്പത്തന് എന്തേലും ഉണ്ടാക്കി കൊടുക്കും എന്ത് കഞ്ഞിലള്ള ആയാലും എന്തായാലും അങ്ങനെ കൊണ്ട കൊടുക്കും അപ്പൊ ഇതിന് മറ്റേ ഇവർക്ക് ന്ന് പറഞ്ഞാൽ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു ഈ പശുക്കളെയും ആടുകളെയറ്റും കോഴികളെയറ്റും ബലാണേൽ കൊറേ കൊറേ ഒരു ചെറുപ്പം മുതൽന്റെ വലിയുമ്മ പറ കേട്ടാൽ പത്താം വയസ് ഒമ്പതാം വയസ്സ് എട്ടാം വയസ് മുതൽ ആടിനെ നോക്കി നടക്കൻ തുടങ്ങിയാണ് ഞങ്ങൾ ആകെ പോയിക്കു ഒന്നാം ക്ലാസ് വരെയാണ് പിന്നെ വല്പറഞ്ഞത് ആകോ ആകെ രണ്ട പ്രാവശ്യട്ട് സ്കൂള് പോയിട്ടുള്ളത് അതിന് പിന്നെ പ്രാരാപ്തം അപ്പ് പഠിക്കും പോല തോട് ങ്ങി എന്നൊക്കെ പറട്ടു അപ്പോ ഇതിനെ കുറിച്ചിട്ട ഇപ്പോ നിങ്ങളുടെ അഭിപ്രായം എന്താ പറയാനുള്ളത്
കാരണം സത്യം പറഞ്ഞ ഞാനും ഇതേപോലെ ഞാൻ ചെറുപ്പത്തില് കാരണം എനിക്ക് ഈ കാലത്ത് അവരില്ലാത്തൊണ്ട് എനിക്ക് ചെറുപ്പ ഇത്തെ കാര്യ പറയാൻ പറ്റുള്ളൂ കാരണചെറുപ്പം മുതല എനിക്ക് അവരും ഇതേമാർ കൂടെ കുറെ ആടുകളും കൂടെ വീട്ട വളർ ത്താൻ കാരണം വലിപ്പി വല്ലിമ്മി അിയുമ്പോ അവെരെ നന്നായിട്ട് നോക്ക കാരണം രാവില എണിക്കുമ്പോൾ അവർക്ക് ഫുഡും കാര്ങ്ങളും ഈവനിങ് ആകുമ്പോൾക്ക അവർക്ക് ഫുഡും കാര്ങ്ങളൊ എവിും പോയി കൊണ്ട് വ്യക്തികൾ അവർ രണ്ട് പേരും കൂട്ടെ കൂട്ട കടയിൽ പോവാ സാദങ്ങ്ങൾ ആ സമയത്ത് എനിക്ക് കുറെ മിഠായി വാങ്ങിച്ച് തരാറുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഈ മൃഗങ്ങൾക്ക് കാരണം കോഴികൾ ഉണ്ടാവും അതുപോലെ ആടുകളുണ്ടാവും പശുക്കൾ ഉണ്ടാവും അവർ- ഫുഡ്കൊടുക്കാൻ ഇവ ഇവരുടെ കൂടെ ഞാനും കൂടാറുണ്ട് അതുപോലെ എനിക്ക് പണിയെടു- ക്യാഷ് പണ്ടത്തെതി നമുക്ക് ഈ കാലത്തെതി അഞ്ഞൂറ് ആയിരം തന്നി എനി കൂടി പോയ ഒരു- പത്ത് രൂപ ഇരുപത് രൂപ ഒക്ക ആ കാലത്ത് തരുമ്പോ തന്നെ എനിക്ക് വലിയ എമൗണ്ട് ആണ് അതൊ അതുകൊണ്ട് എനി ആ കാലത്ത് ഒരു ചെറിയ ചെറിയ- ക്യാഷ് ഞാൻ വലിയ റിച്ചായ എനിക്ക് തോന്നണം കാരണം എനിക്ക് അന്ന് സേവ് ചെയ്ത് വക്കാറുണ്ട് കാരണം അങ്ങനെ കൂട്ടി- കൂട്ടി വക്കാറുണ്ട് കാശൊക്കെ അന്ന് ഇവനിക്ക് ആ- ഒരു തവണ രണ്ടു തവണയങ്കിലും തരും ഇവർ രണ്ടുപേരും അത് ഈ കാലത്തൊക്കെ നമ്മൾ പറ്റി നോക്കുമ്പോൾ നോക്കുമ്പൾ പു വ ഭയങ്ക വി കാര ഇപ്പ കാരണവൻമാരെ പറ്റി കാരണം അവർക്കും പങ്ങനെ ചുരുട്ടിപ്പിടിച്ച് പത്ത് രൂപ നോട്ടുകളെ ഒക്കെ നമുക്ക് ഈ കാലത്ത് റീൽസിൽ കാണുമ്പോ ചരുട്ടിപ്പിടിച്ച് അവരെ പേര കുട്ടികൾ കൊടുക്കുമ്പോൾ- നമ്മള് നമ്മളെ പണ്ടത്തെ കാലത്തെ പറ്റി തിങ്കിയുമ്പോളൊക്കെ നമുക്ക് ഭയങ്കര വിഷമമായിട്ട് വരും കാരണം എനിക്ക ഇതേമാതിരി ആരും ആരും കാണാതെ ഉമ്മയും ഉപ്പയും ഒന്നും കാണാതെ മെല്ല വന്നിട്ട് മിണ്ടിയും മിണ്ടാതെ വന്നിട്ട്- കയ്യിൽ ഇങ്ങനെചുരുട്ടിപിടിച്ചിട്ട ഇപ്പോ ഒരു അമ്പത് രൂപ നോട്ടോ ഇരുപത് രൂപ നോട്ടോ പത്ത് രൂപ നോട്ടാണെങ്കിൽ പോലും ഈ ചൂട് ചുളുങ്ങിയ നോട്ടായിരിക്കും അവര് നിക്ക് തരിക കാരണം അവരും അവ ക്യാഷ് അങ്ങെനെ ഉപയോഗിക്കാറ് കാരണം അവരിങ്ങനെ മടക്കി കാശൊക്കെഒക്കെ എ എടുത്തക്കാറ് അതൊക്കെ പറ്റി തിക്ക് ചെയുമ്പോ നമ്മക്ക് മനസിന് ഭയങ്കര സങ്കടമാണ് വരാറ് ഇതെ പൊലെ പറയുമ്പോ ഞാന് മെയിൻ ആയിട്ട് ഞാൻ പറയാറില്ല എന്റെ ഉമ്മാടും ഉ് ഉമ്മാടും ഉപ്പ ഉമ്മായുടെ ഉപ്പന്നൊക്കെ പറയുമ്പോ ആളൊരു- കൃഷിക്കാരനാണ് ആൾക്ക് കുറെ കൃഷിയുണ്ട് എന്താ വെച്ചാ ഈ വാഴകള് അതേപോലെ- കവുങ്ങ് റബറ് പിന്നെ പഴ പഴവർഗ്ഗങ്ങൾ ആള് നന്നായിട്ട് കൃഷി ചെയ്യാറ്ണ്ട് അത്കൊണ്ട് ഞാന് എന്റെ ഉമ്മാടെ വീട്ടി പോകുമ്പോ പണ്ട് കാലങ്ങളൊക്ക ഞാന് മ്മാന്റെ എന്റെ ഉമ്മാന്റെ വീട്ടിൽ പോകുമ്പോ വിരുന്ന് പാർക്കാൻ പോകുമ്പോ ഞാന് ഇവരെ കൂടെ കൃഷി കൃഷിയുടെ കൂടെ കൃഷി ചെയ്യാനും ഒപ്പം സഹായിക്കാനും ഞാൻ കൊറേ കൂടിയിട്ട്ണ്ട് കാരണം അവരെ കൂ ടെ നമ്മള് സഹായിക്കുമ്പോ അവരെ സഹായിക്കുമ്പോ അവര്ക്കത് നല്ലൊരു സന്തോഷായിന്നു കാരണം അവര് നമ്മളെ സ കൂടി സന്തോഷിക്കും പിന്നെ കൊറേ പഴ് പഴങ്ങങ്ങളൊക്കെ അതിനിന്ന് അറുത്ത് നമുക്ക് കഴിക്കാൻ തരും അതേ പോലെ നമ്മുടെ കൂ കൂടി ഫുഡ് കാരണം ഈ കൃഷി സ്ഥലത്തിന്റെ എടേലിര്ന്നിട്ട് അവ നമ്മടെ വീട്ടിന്ന് ചോറ്റുപാത്രത്തിൽ ഫു ഡൊക്കെ കൊണ്ടാന്ന് നമ്മക്ക്തരും ന്നട്ട് നമ്മൾ അയ്ന്റെ അകത്തിരുന്നാട്ടായ്രിക്കും ഫുഡ് കഴിക്കാ ആ കാലത്തൊക്കെറീമ്പം ആ സാനം ഫുഡ് കഴിക്കുമ്പോ അയ്ന്നൊരു എന്നും പണ്ടുല്ലത്ത നമ്മ കൊറേ പണിയെടുത്തിട്ട് ഫുഡ് കഴിക്കുമ്പോ നമുക്ക് അയ്ന് കിട്ടുന്നൊരു ടെ അയ്ന് കിട്ട്ന്നൊരുത്ണ്ട് രുചിണ്ട് ആ രുചി ഒന്ന് വേറെ തന്നെയാണ് കാരണം ഈ കാലത്ത് നമുക്ക് ആ രുചി കിട്ടാൻ കി കിട്ടത്തില്ല കാരണം മോന്റെ വലിയുമ്മാടെ ഉപ്പ പ്പതന്നെ ആ കൃഷിയൊക്കെ നിർത്തി ആളൊരു പെൻഷൻ പറ്റുന്ന ഒരാളെപോലെ ഇപ്പ വീട്ടിലൊറ്റക്കിരിക്കാണ് കാരണം മക്കള് കൊറേ പൊർത്ത്ണ്ട് കാരണം അവരിപ്പ സഹായിക്ക ല അതുകൊണ്ട് മൂത്ത് വല്യുപ്പ പ്പതികം വർക്കൊന്നും എട്ക്കാറില്ല അതുകൊണ്ടറിമ്പോ വല്യുപ്പാനേം വല്യുമ്മാനെക്കെ പറ്റി പറയാനുണ്ടെങ്കി കാരണം എനിക്ക് കൊറേ പറ്യാൻണ്ടാകും കാരണം നമ്മള് പണ്ട് കാലങ്ങളും നമുക്ക് ഓരാക്ക് എനിക്ക ഏറ്റവും കൂട്തല് ആ ഞാന് ചിന്തിക്കുന്ന കാര്യങ്ങള് എന്റെ വല്യുമ്മയും വല്യുപ്പയാ കാരണം അവര് ഇപ്പോ കൂടെണ്ടെങ്കി നമുക്ക് സന്തോ ലൈഫില് ഏറ്റവും കൂടുതല് സന്തോഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാലമായിരിക്കും ഈ ടൈമൊക്കെ കാര്ണം എന്റെ വല്യുമ്മാനിം വല്യു വല്യുമ്മാനിം വല്യപ്പാനിം പറ്യ്മ്പോ ഏറ്റും കൂട്തല് മിസെയ്യുന്നത് ഞാനൊറ്റക്കല്ല കാരണം ന്റെ ഉ ഉപ്പാന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട് ആ ഉപ്പാക്കാര്ന്ന് എന്നെക്കാൾ കൂടുതൽ സങ്കടം വരുന്നൊരു വ്യക്തിയാണ് കാരണം സ്വന്തം വ ഉമ്മയും ഉപ്പയും പെട്ടെന്ന് ഒരു സമയത്ത് തന്നെ മരണ പെടാന്ന്ർയുമ്പോ അയ്റ്റെക്കെന്ത് സങ്കടം ആർക്കും വേറെ തന്നെ അതുകൊണ്ട് എരിക്കലും ഒരിക്കലും നമുക്ക് ഒരിക്കലും നമുക്ക് കാലൊന്നും ഒരിക്കലും കിട്ടത്തില്ലാന്നറിയുമ്പ പോലും നമുക്ക് ഭയങ്കര സങ്കടം കാരണം അവരൊക്കെ മരണപ്പെട്ട് പോയല്ലോന്ന് ആലോയിക്കുമ്പോ തീരാ നഷ്ടങ്ങളായികൊണ്ടിരിക്കുവാണ് കാരണം അനക്ക്പ്പോ ഇതേമായ്രി വല്ല അണക്ക ൻക്ക് നന്നായിട്ട് അറിയ കാരണം ഒരാൾക്കും അവരെ വല്യുമ്മയും വല്യുപ്പയും മരണപ്പെട്ടാല് സങ്കടല്ലാതെ ഇരി കാരണം അത് അതൊരു കാലാണ് ഒരിക്കലും ഇനി നമുക്ക് ഇനി ഞമ്മളാണ് അട്ത്തത് ആറ്റിനാകാൻ പോകുന്ന അത് നമ്മൾ ഇതേമായ്രി മുത്തച്ഛനാവാൻ പോവാണ് വെയ്റ്റ് ആയിക്കൊണ്ടിരിക്കുവാണ് അല്ല എന്തെന്നെന്ത ന്തായി
നമുക്കപ്പം ഇതിനെ കുറിച്ച്ഞ്ഞ് നല്ലം പോലെ ഒന്നുകൂടി വർത്താനം പറയാം ഒക്കെ
നമുക്കാെരീസം പിന്നീട് ത് നെപ്പറ്റി സംസാരിക്കാം ഓക്കേന്നാ